ആഹ് കേൾക്കുന്നുണ്ട്
പറഞ്ഞേന്താ എന്താ എൻറ വിശേഷം
എന്തൊക്കെണ്ട് വിശേഷം സുഖം ങെന പോവുന്നു ചായ ഒക്കെ കുടിച്ചോ
ചായഒക്കെ കുടിച്ചു രാറിലെ അത്യാവശ്യം കുഞിനെയൊക്കെ മദ്രസയിലൊക്കെ വിടണ്ടത് കൊണ്ട് അതൊക്കെ നടന്നു രാവിലെ മഴയുണ്ടോ
മഴയില്ല ഇവിടെ തണുപ്പാണ് മഴ ഉച്ചക്ക് മൂടിനിക്കുന്നുണ്ട് മഴ ഒരു വെയിലുല്ലാ വെയിലും ഇല്ല മഴയില്ല അങ്ങനത്തെ കാലാവസ്ഥയാണ്
ആഹ് നമുക്ക് മഴ ഉണ്ടായിരുന്നു രാത്രിയില് രാവിലെ ചെറുതായിട്ട് ഒന്ന് തൂണുന്നുണ്ടായിരുന്നു ഇപ്പോ അത്
ആഹ് ആഹ് ആഹ് ഇവിടെ രാവിലെയൊക്കെ ഭയങ്കര കോടയൊക്കെ ആയതുകൊണ്ട് തണുപ്പും ഉം കാര്യങ്ങളൊക്കെയാണ് ഇനി ഉച്ചയാകുമ്പം രണ്ട് മൂന്ന് ദിവസായി ഇപ്പം ഇങ്ങനെ മൂടി നിക്കുന്നുണ്ട് മഴ ഇടക്കൊന്ന് പെയ്യും ചാറി പോവും അങ്ങനത്തൊരുതണ്
ഉം കാപ്പി കുടിക്കാനായോ
ആ ചായ കുടിച്ചോ ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഉള്ളത്
ഉം എന്റെ മ എനിക്ക് മക്കള് മൂന്ന് പേരാ മൂന്ന് പേര് ഒരാള് മദ്രസയിൽ പോകാറായതാണ് അത് പോയി രണ്ടു പേരിലും പോകുന്നില്ല അവരിവിടെ ഉണ്ട് അവരുടേതായ കാര്യങ്ങള് സ്കൂള് തുറക്കുമ്പോ ഇനിയിപ്പോ മൂന്നു പേരും പോവുള്ളൂ
ആണോ ആഹ് ആഹ്
ഉം അവിടെയോ
ഇവിടെ രണ്ടാളുണ്ട് ഏ മോള് മത- -സ പോവുന്നുണ്ട് മോൻ ചെറുതാണ് ഒന്നര വയസ്സായി ആയിട്ടുള്ളൂ
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ
ക്കാക്ക് എ എന്താ ജോബ് എന്തോ വർക്ക് ചെയ്യണ്ടോ
ഫോട്ടോഷോപ്പ് പോലെ ചെറുതായിട്ട് ഒരു ഫീൽഡിൽ ഇങ്ങനെ പോകുന്നു ഇപ്പൊ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുറച്ച് പത്ത ദിവസത്തേക്ക് ലീവ് എടു- ദിവസവും അവരുടേതായ കാര്യങ്ങൾ അവരുടെ കൂടെ നി- -ക്കാന്നും പറഞ്ഞ്കൊണ്ട് ഒരു പത്ത് ദിവസത്തേന് ലീവ് ചോദിച്ചു
ആണോ ആഹ് ആഹ് ആഹ്
എടവിട്ട് എടവിട്ട് എന്തോ..
എവിടെയാണ്‌ സ്ഥലം
നമ്മള് എടവിട്ടെടവിട്ട് ലീവ് എടുക്കാനേ പറ്റത്തുള്ളൂ നമ്മള് അല്ലാതെ ഏ ഒന്നിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേങ്കില് ആഹ് ഉം ഇപ്പം കുഞ്ഞുങ്ങളായ തുകൊണ്ടും അവരുടെതായ കാര്യങ്ങക്കും ജസ്‌റ്റൊന്ന് പൊർത്ത് പോകാനും ഒക്കെ ആയി ട്ട് ഒരു പത്ത് ദിവസം ലാസ്റ്റില് ലീവായിട്ട് എടുത്തോ എടുത്തു ഇപ്പൊ അതിനു ശേ ഷം വേണെനിയിപ്പോ ഏ സ്കൂളിലെ കാര്യങ്ങള് ബാക്കിയുള്ളതൊ ക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനും
ആ ഓക്കെ ഓക്കെ എനിയിപ്പോ സ്കൂളിലേക്ക്ള്ളക്കെ വേ ച്ചയ്ഞ്ഞോ യൂണിഫോമും കാര്യങ്ങളൊക്കെ
ഒരു ഒരു വിധത്തിലുള്ളതൊക്കെ എല്ലാം ഒന്ന് റെഡി ആക്കി ഇനിയിപ്പം കെടക്കുവാ ബാക്കിയുള്ളവര്ടെ ചെയ്യാനായി ട്ട് ഉം
എനീം ക്കെ എത്രയെലാ മോള്
മൂത്തയാള് ആ മൂന്ന് പേരും മോളാണ്‌
ആ പെൺകുട്ട്യാളാലേ
ആ മൂ മൂന്ന് മൂത്തയാള് മൂന്നില് രണ്ടില് എ മൂന്നില് ഏ രണ്ടീന്ന് മൂന്നിലോട്ട് കേറി ഇപ്പോ എൽ കെ ജി ന്ന് ഒന്നിലേക്ക് കേറി കുഞ്ഞവള് പ്ലേ സ്കൂളില് ചെർതാണ്
ആണോ ഓ ഓ മൂന്നാള് സ്കൂളിലേക്ക് പറഞ്ഞയച്ചാ പിന്നെ പണിയൊന്നണ്ടാവില്ലല്ലോല്ലേ
ആ പണി കൊറവുണ്ട് പക്ഷെ അത് രാവിലെ പോകുന്നു വൈകുന്നേരം വരുമ്പത്തേക്കും ഒരു ടൈമിങ്ങാവും
ആണോ ആ ആ ആ ആ
ഉം
ആ അവടെ ആരൊക്കെള്ളേ
വീട്ടില് നമ്മുടെ ഫാമിലി ചെറിയ ഫാമിലി ഇത്രേ ഉള്ളൂ ഹസ്ബന്റ് ഞാന് പിള്ളാര്
ആ ഓക്കെ ഓക്കെ ഉം ഇവിടെ ഞാന് ഇക്കാ ഇമ്മ ഉം രണ്ട് കുട്ട്യാള്
ഉം
അവരെന്നെ ഇപ്പ മ്മീം ഞാന്ക്ക്യും മക്കള് അത് തന്നെ
ഉം ശെരി ശെരി നമ്മളെ പിന്നെ ഉച്ചക്കത്തേക്കൊക്കെനിയെന്താ കഴിക്കാനൊക്കെ
ഞാന് അങ്ങനെയൊന്നുല്ല ഇനി എന്തെലും വെക്കണം നോക്കണം
ഉം ചക്കേം മാങ്ങായൊക്കെള്ളതാണോ
ഓ അതൊക്കെ കൊഴപ്പൊന്നുല്ല ചക്കേം മാങ്ങക്കെണ്ട് ആ ആ പിന്നെ കൊഴപ്പൊന്നുല്ല
സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ മക്കടെയൊക്കെ വാങ്ങിച്ചോ എല്ലാം റെഡിയായോ
ആ മോൾത് ഏകദേശം ഇനി യൂണിഫോമിന്റെ കാര്യങ്ങൾ മാത്രേ ഉള്ളൂ
ഏ
അപ്പം അത് മാത്രേനിള്ളൂ ബാക്കിയൊക്കെ വേടിച്ചു കഴിഞ്ഞു ബാഗും തൊ ക്കെ വെടിച്ചേഞ്ഞു ബുക്കിന്റെ കാര്യം ഇനി സ്കൂള് തൊറന്ന് ടീച്ചറ് പറയണ്ടേ
ആ ഇവടെ നമക്ക് എല്ലാം ഓരോ വർഷം അവിടെ തന്നെ ആയത് കൊണ്ടെല്ലാം കേറി കേറി പോകുമ്പോ നമുക്ക് ഒരു മാസം മുമ്പ് എല്ലാം തന്നെ പുസ്തകങ്ങളൊക്കാണെങ്കിലും വരും
ആണോ ആ ആ ആ ആ ആ ആയിക്കൊട്ടെ
ഉം എല്ലാം തന്നെ അന്നേരം അങ്ങനെ തന്നെ എല്ലാം റെഡിയാകും പിന്നേത് പൊത്ച്ചിലും കാര്യങ്ങളും ക്ക്യേ ഉള്ളൂ പിന്നെ യൂണിഫോമാണെങ്കിലും ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞാ പിന്നെ നമുക്കത് ചെറുതാവുന്നെങ്കിൽ- ചെയ്താ പിന്നെ മേടിച്ചാൽ മതില്ലേ അത് തന്നെയാണ്
ഞാൻ മോൾടെദ് അങ്ങനെ തന്നെയാണ് അങ്ങനെ കഴിഞ്ഞ വർഷം രണ്ട് വർഷത്തേക്ക് യൂസ് ചെയ്തു അത് കൊറച്ച വലുതായതുകൊണ്ട് അഹ് പിന്നേനി- ഇപ്പ ഈ വർഷത്തേക്ക് പറ്റൂല്ലാഞ്ഞ് അപ്പ ഈ വർഷത്തേക്കിനി യൂണിഫോം മേടിക്കേണ്ടി വരും
ഉം അല്ലെങ്കിലും കളർ കൊണ്ടൊക്കെടെ ഇ വരുവേ ഒക്കെ വരും രണ്ട് വർഷം ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടാവും പിള്ളേർക്ക് ഉം ഇറക്കം കുറയും
തോ ആഹ് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും ചെറിയ പിള്ളേരല്ലേ എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കി യൂണിഫോമിൻ്റെ കാര്യന്നും പറയണ്ടല്ലോ
അതെ അത് എന്നുളള അലക്കും പിന്നെ ഇപ്പോത്തെ പോലെ നമ്മള് നേർ- ഇത്തെ പോലെ ഇങ്ങനെഈ ഇവിടെയൊക്കെന്ന് പറഞ്ഞാൽ കല്ലൽലക്കൊക്കെ വളരെ കുറവാണ് എല്ലാം മി ഷിൻ്റകത്തൊക്കെ ഇട്ട് കഴുകുന്നു
ആണോ ഞാനും ഏകദേശം ഇവിടെ യൂണിഫോം വൈറ്റ് ആയതു കൊണ്ട് കല്ലിട്ട് അങ്ങനെ അലക്കും പിന്നെ എപ്പോഴേലും ഒന്ന് വാഷിമിഷൻ ഇട്ടാൽ ആയി
ആഹ് ഇവിടെ കരിനീലയ ഇവിടെ ഉണങ്ങാൻ പാടുള്ളതോണ്ട് സ്പിൻറ് ചെയ്യാനാണെങ്കിലും ഇതിനകത്ത് ഇടും മിഷീൻ അകത്തിടും അപ്പൊ കുറച്ച് അങ്ങനെ ചെയ്യുമ്പോതേക്കും രണ്ടു വർഷം ഒക്കെ ആമ്പഴത്തേക്ക അങ്ങനൊ ഒരു-
അതെ ഇത് അതുറപ്പാ എവിടെ ങ്ങള് സ് സ്ഥലായിട്ട് വരുന്നേ
നമ്മള് പിന്നെ എന്നാണ്ട് വിശേഷം വേറെ
വേറെ എന്ത് വിശേഷം അങ്ങനെ പോണ്
ഉം നിങ്ങക്ക് അടുപ്പും കാര്യങ്ങളും ഗ്യാസും ഒക്കെ ഉണ്ടോ അതോ ഏഹ് അടുപ്പിൽ കത്തിക്കുവോ?
അടുപ്പും ആഹ് കൊഴപ്പൊന്നുല്ല രണ്ടും ഉണ്ട്
രണ്ടുവുണ്ട് നമുക്കിവിടെ അങ്ങനെ അടു- പ്പ് കത്തിക്കാനും മാത്രൊക്കെയുള്ള പരിപാടികളൊക്കെ വളരെ കുറവാ വിറക് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അത് അ അതുകൊണ്ട് ഏഹ് ഗ്യാസിലൊക്കെ ഉള്ള പരിപാടി ഒക്കെ ഗ്യാസ് എങ്ങനെ കിട്ടാ ഉണ്ടോ
ഗ്യാസ് ഇപ്പം ഇതിൻന്റെ ഇത് വന്നത് കൊണ്ട് ഇപ്പം ഗ്യാസിന്റെത് കുറച്ച് വീക്കാണ് അപ്പൊ വിറകുള്ളത് കൊണ്ട് പിന്നെ പ്രശ്നല്ല
ആഹ് പ്രശ്നല്ല ഇവിടെ നമുക്ക് വിറക്ക് കിട്ടാനില്ലാത്തത കൊണ്ട് ഗ്യാസിന്റെ ചെറിയ ബുദ്ധിമുട്ട് വരുമ്പം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും കൊഴപ്പ ഇല്ല നാല്പത്തഞ്ചു ദിവസം കൊണ്ട് കിട്ടുന്നതൊക്കെ കൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു
ആഹ് ആഹ് ആഹ്
ഉപയോഗിക്കോ
ഇല്ല കറണ്ട് അടുപ്പ് യൂസ് ചെയ്യല്ല ഇപ്പൊ കൊറച്ചായിട്ട് കറണ്ട് ചാർജ് കൂടിയതോണ്ട് കറണ്ട് അടുപ്പ് യൂസ് ചെയ്യല്ല ഇപ്പം ഗ്യാസ് തന്നെ ഗ്യാസ് വിറക് വിറകില്ലാത്തത് കൊണ്ട് ഇപ്പ അടുത്ത് വിറകടിച്ചു വിറകടിച്ചിട്ട് ഇതിപ്പം ഗ്യാസും വിറകും അങ്ങനെ ഇതായിട്ട് പോണ്ട്
ഉം
ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേയൊക്കെ അടുപ്പതായൽ പിന്നെ ഗ്യാസിനു വലിയ ചിലവുണ്ടാവില്ലല്ലോ
കരണ്ടടുപ്പ് ഉപയോഗിക്കുന്നതും ഇപ്പം നമ്മക്ക് കറണ്ടിന്റെ ഗ്യാസിന്റെ ഉ ഉപയോഗം കൂടിയത് കൊണ്ടും പിന്നെ ഇപ്പം ഈ കാലാവസ്ഥ ചൂട് വന്നപ്പത്തേക്കി എല്ലാവർക്കും ഫാന് ഏസി ഇല്ലാ ഇല്ലാതെ ക ഇല്ലാതെ പറ്റത്തില്ലന്നുള്ളരു രീതിയിലോട്ട് ആയി പോയില്ലേ നമ്മള് ഇ പ്രാവശ്യം ഒത്തിരി ചൂടാണ്
ആണോ ആ ഇപ്രാഷം ഇവിടെയും ചൂട് ഇപ്പൊ കൊറച്ചായിട്ട് - ഏ മഴ ഇത് ഉള്ളത് കൊണ്ട് കൊടവഞ്ഞും മഴെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് അധികം വെയിലൊന്നും ഇല്ല ഇപ്പേ കോറച്ച് രണ്ട് മൂന്ന് ദിവസായിട്ട് ഇപ്പോ ചൂട് കോറച്ച് കോറവുണ്ട്
മ്മ് കാലാവസ്ഥ വ്യത്യാസം വരുമ്പത്തേക്ക് നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും മഴയും വെയിലും എല്ലാം
അതാണ് ഹ് ഹ്
മ്മ് അതാണ് നമുക്കൊരു ബുദ്ധിമുട്ട് ചെറിയ മക്കളൊക്കെ ആവുമ്പോ ഒരാക്ക് വന്നാ അതിങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി ഓരോത്തർക്ക് ഓരോത്തർക്ക് പിന്ന ഇനിപ്പ സ്കൂള് തുറക്കാറാകുമ്പത്തേക്കിയും തുറന്ന് കഴിഞ്ഞാലും അവിടന്നും കിട്ടും
അത് ശരിയാ തുറന് കഴിഞ്ഞാ എല്ലാവർക്കും കൂടുതലായിരിക്കും ഓരോരുത്തർ കൊണ്ടുവരും ഓരോരുത്തർക്ക് കൊടുക്കും അങ്ങനത്തൊക്കെ ഒരു ഇതാണ്
നമ്മളിങ്ങനെ വർഷാവസാനം വരെ ഇതിങ്ങനെ കറങ്ങി ത്തിരിഞ് കറങ്ങി തിരിഞ് നിന്നോളൂ
ആണോ ആഹ് നോക്കണ്ട ഹ് ഹ് ആ
എങ്ങനെ പോയാലും ഒരു ഒരാൾക്ക് തുടങ്ങി ണ്ടങ്കിൽ അത് മൂന്ന് പേരിലും വന്നോ
ആഹ് അത് വീട്ടിലായാലും സ്കൂളിലായാലും സ്കൂളില് ന്ന് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാക്ക് കൊടുക്കും അത് പിന്നെ വീട്ടിലേക്ക് വന്നിക്ക് ണ്ടെങ്കിൽ വീട്ട്ന്നും ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആർകങ്കിലും വരാതിക്കെ യില്ല
ഏ അന്ന് ആശുപത്രിയിലൊന്നും ആശുപത്രിലൊന്നും അഡ്മിറ്റ് ആകാനും അല്ലേ ങ്ങനെ അങ്ങനയൊന്നും മക്കളെ കൊണ്ട് പോയി കടക്കാനുള്ള ഒരു അവസരങ്ങള് ഉണ്ടാവാതെ മരുന്ന് മേടി വച്ച് കഴിക്കുന്നഒര് ഇതൊക്കെയാണ് നമുക്ക് കുഴപ്പോല്ല ഒരാളൊക്കെ ആകുബെ അല്ലാതെ രണ്ടും മൂന്നു പേരൊക്കെ ആകുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ് അതാണ് ഗ്യാസ് അഡ്മിറ്റ് ആവാതന്ന് കഴിച്ചിലായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക്
ആഹ് ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൈമരുന്ന് കൊണ്ട് നമുക്ക് ചെയ്യാ
ആഹ് ആഹ് ഇത് ആഹ്
നമ്മൾ ഒത്തിരി നോക്കി കൈ മരുന്നുകളൊന്നും ഇപ്പം സത്യം പറഞ്ഞ പറ്റുന്നില്ല അ കൊറോണ ആയിറ്റ് ശേശോ ക്കെ എല്ലാവരുടെയും തന്നെ അസുഖങ്ങൾക്ക് ഭയങ്കര നമ്മുടെ മരുന്ന് മേടിച്ച
ആഹ് മരുന്ന് മേടിച്ചാലും മാറാത്തൊരു അവസ്ഥലാ പോയെ ഏകദേശം എല്ലാ ആൾക്കാർക്കും ഈ കൊറോണെ സൂചിച്ചതിന് ശേഷം
ഒരസുഖം വന്നാലും മറ്റൊരു അസുഖത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് മാറുവാ
ആണ് ആഹ് എല്ലാരിലും ഉള്ളത് ഇപ്പൊ തീരെ ഓരോ മനുഷ്യനും ഇപ്പം തിരെ വയ്യാതാവു ആണ്
മ്മ് എങ്കി ശരി വയ്ക്കട്ടെ
ഓ ശരി ഓക്കെ
ഉം